ഹലോ ആഎന്താ പെട്ടെന്ന് വെച്ച് നേരത്തെ
ആഹ് ഞാന് പെട്ടെന്ന് മക്കളൊന്ന് വിളിച്ചാരുന്നു പിന്നെ എന്താ രാത്രികക്ക് ഇള്ള ഫുഡൊക്കെ ആയോ
ആഹ് നമ്മള് ഉച്ചയ്ക്ക് വെക്കുന്ന തന്നെ രാത്രിയും കഴിക്കാറുള്ളത്
ആഹ് അതല്ല കറിയൊക്കെ ഇണ്ടാവോ അപ്പൊ
ഓ കറിയൊക്കെ ഇണ്ടാവൊല്ലോ
ഉം ഇന്ന് എന്താ വെച്ചേ
ഇന്ന് ചിക്കൻ കറിയാരുന്നു
ഓ അത് ശരി ഉം ഉം ഉം ഇക്കിപ്പോ രാത്രികെക്ക് ഒന്നുല്ല്യ പക്ഷെ നല്ല രസം ഇണ്ടായിരുന്നു ഞാൻ ഒണക്കല് കറിയാരുന്നു വെച്ചിരുന്നേ ഞാൻ പറഞ്ഞിരുന്നില്ലേ രാവിലെ
ഉം ഉം എനിക്ക് ആലോയിക്കാൻ വയ്യ
ഉം അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ
അതെ അതാ പറഞ്ഞത് എനിക്കത് ഇനിക്ക് ആ മറ്റേ ഒണക്കൽ മീനില്ണ്ടല്ലോ ഞമ്മള് പണ്ടേ പറയുന്ന ഒരു ഒണക്കൽ മീനില്ലേ ആ മീന് ആ പൊരിച്ചാല് പിന്നിം ഞാൻ കഴിക്കും അത് പിന്നെ ഇനിക്ക് കൊഴപ്പല്ലാതെ പോവും പൊരിച്ചാല്ട്ടോ മറ്റത് ഇനിക്കിഷ്ടല്ല
ആഹ് ഇത് മുളകിട്ട ഒരു കറി നല്ല രസം ഇണ്ടായിരുന്നുട്ടോ നല്ല ചോറ് ഞാൻ കൊറെ കഴിച്ചു ഇക്കിം കൊറേ കഴിച്ചു നല്ല ടേസ്റ്റ് ഇണ്ടായിര്ന്ന് ഉം പിന്നെന്താച്ചാല് ഉം താങ്ക് യു പിന്നെ എന്താ വെച്ചാല് പിന്നെ ഇന്ന്പ്പ ഇനി രാത്രി രാത്രിക്കക്ക് ഒന്നും ഇല്യ ട്ടോ
ആ ഇന്നാ ഇന്ന് ഓഡർ ചെയ്താ പോരെ എന്തിനാ ഇനി ഇപ്പ ഈ ടൈമില് ഇണ്ടാക്ക്ന്ന്
ഞായറാഴ്ച അന്റെ വീട്ട്ന്ന് ഇബല് വരും പറഞ്ഞിട്ട്ണ്ട് ഉമ്മക്കെ വരും പറഞ്ഞിട്ട്ണ്ട് ആഹ് ഉമ്മയും താത്തയും ഒക്കെ വരുന്ന് പറഞ്ഞിട്ടുണ്ടായ്നു ഇപ്പ ആരൊക്കെ വരാന്നുള്ളത് അറിയൂല ആയിരിക്കും ഞാന് ഒന്നും കൊണ്ടുവരണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്ണ്ട് അവര് വരാന്ന് പറഞ്ഞ്
അതെന്താ നിനക്ക് സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ടല്ലാഞ്ഞിട്ടാണോ കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞ്?
അങ്ങനെല്ല നമക്ക്പ്പോ അങ്ങനെ അവ ഇവര് വര്നത് എന്താച്ചാല് ഇപ്പൊരു ചടങ്ങ് പോലെ കൊറേ അലുവാ യ് അലുവയും അങ്ങനത്തെക്കെ കൊണ്ടായിരിക്കും വര കാരണം ഇത് കൊടുക്കാനൊക്കെ അങ്ങനെയുള്ള അങ്ങനെ-
ആഹ് ആഹ് അത് ശരി ഓ
ഉം അപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലും ഫുഡ് ഇനിപ്പ എപ്പോഴാണ് വരുന്നെന്ന് അറിയില്ല വൈകുന്നേരം ആണോ അതോ- ഉച്ചക്കണോ ഞാൻ ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ ലെയ് ഈസി ആയിരുന്നു അല്ലേ
ആഹ് ആഹ്
അവർക്കും തന്നെ പണിയൊക്കെ പെട്ടെന്ന് പണി മാത്രം കഴിച്ചിട്ട് അങ്ങനെ- എല്ലാരും കൂടാണ്ട് വന്നാ മതിയല്ലോ ആഹ് അവരെപ്പോഴും അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ വരലേ ഇല്ല ഇപ്പ എങ്കിലൊക്കെ വരലേള്ളൂ അപ്പ ഇനി വല്യ താത്താക്ക് എന്തായാലും റെസ്റ്റ് ആണ് അപ്പൊ അവള് എന്തായാലും വരൂലാലോ പിന്നെ അവളുടെ മ മോള് വരുന്നുണ്ട് ശനിയാഴ്ച വരന്ന് പറഞ്ഞു പിന്നെ അപ്പൊ അവരും വന്നോട്ടെ പിന്നെ ഇവിടെ- രണ്ടാമത്തെ സിസ്റ്ററും അവളും മക്കളും അവരുണ്ടാവുമല്ലോ പിന്നെപ്പ വീട്ടില് ആഹ് ചെറിയ സിസ്റ്റർ ഇല്ലേ അവൾടെ - അവളും അവള് പിന്നെ ഒരു പ്രാവശ്യം വന്ന് കണ്ടു പോയിട്ട് അവളും വന്നോട്ടെ അന്ന് സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട്- ട്ട് ഓല് വന്നത് അന്നും അവര് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല
ആഹ് അപ്പൊ അവരേ കൂടെ വിളിച്ചാൽ മതിയല്ലോ
ആഹ് അവര് വീട്ടിലുണ്ട് ഇപ്പൊ അവളക്ക് റസ്റ്റ് ആണ് ആഹ് കൈയിന് കയ്യിൻന്റെ നരമ്പിന് പ്രശ്നങ്ങ പ്രശ്നം വന്നൊണ്ട് ജോലി ഭാരം കാരണം ആഹ് അതെ
അപ്പൊ കുട്ടികളൊക്കെ മദ്രസൻ സ്കൂളൊക്കെ?
ആഹ് അവര് അവിടെ അവിടെ അടുത്തന്നല്ലേ അവിടെ അവള കെട്ടിച്ച വീട് കുറച്ച് വലിയ ദൂരല്ല്യാല്ലോ അപ്പൊ രാവിലെ മദ്രസ-
ഇന്ത മക്കളെ കൊണ്ടുവരാന് അളയാക്ക വരേ
ആഹ് മദ്രസക്ക് അളിയാക്ക ചെറ ചെറിയ ആളെ കൊണ്ടാക്കും രണ്ടാമത്തെ ആള് ചെറുത ആള് പോണില്ല രണ്ടാമത്തെ ആളെ കൊണ്ടാക്കും എന്നിട്ട് പിന്നെ അവള് അവിടെന്ന് തന്നെ ബിസ്ക്കറ്റ് എന്തെങ്കിലും കയ്യില് കരുതിട്ട് ട്ട് അവള് അങ്ങനെ നിന്റെ മോള് പോകുന്ന പോലെ-
ആഹ് ആഹ് അങ്ങനെ നേരി-
അങ്ങനെ പോവും ആഹ് പിന്നെ ഇവിടെക്കെ എവിടെക്കെ വെച്ച വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് അവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ട് ആഹ് ഭാഗത്തുന്ന് ഞങ്ങള- അങ്ങേ സൈഡുണ്ടല്ലോ നമ്മുക്ക് അനക്കറില്ലേ ഈ ഭാത്തു നിന്നല്ല ആഹ് ഭാത്തു നിന്ന് കുറെ കുട്ടികള്- ആഹ് അങ്ങോട്ടാ പോണേ അപ്പൊ അങ്ങോട്ട് എത്തിയാൽ മതി
ഓൾക്ക് മൂന്നാളല്ലേ?
ആഹ് മൂന്നാള് അപ്പം അവളന്ന് പറഞ്ഞാ ഒരു ഭയങ്കര കൂട്ടു കുടുംബത്തിൽ കഴിയണല്ലേ അപ്പം അതിന്റെതായ പണികളും കാര്യങ്ങളും എടുത്തിട്ടായിരിക്കും കാരണം ഇത്രയും ചെറുപ്രായത്തി തന്നെ നരമ്പിന് പ്രശ്നങ്ങള് കൈ വീങ്ങിയിട്ടുണ്ട് ഇപ്പോ
അതെ
ആഹ് കാ കാണിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നേ പക്ഷെ അവിടെ അവൾടെ ഉമ്മാക്കും റെസ്റ്റ് ആണുന്നു എന്തോ കൈയിന എന്തോ ഊരക്ക എന്തോ വേദന എന്തോ വന്നിട്ട് റെസ്റ്റ് റെസ്റ്റ്ടുക്കാൻ പറഞ്ഞിട്ടുണ്ടന്ന് പറേ അത് കുറച്ച് പ്രായമായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കില് അപ്പൊ വല്യ താത്ത പറഞ്ഞു ഇവിടെ വന്നാ മതി ഇവിടെ നല്ല റെസ്റ്റ് ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു അ പ്പോ പിന്നെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോവേ വേണ്ട കാരണം അവൾ റസ്റ്റ്‌ - റ്റില അപ്പൊ പിന്നെ ഈ- റസ്റ്റ്ല്ല അവളും കൂടെ ചെന്നാല് ഇവക്ക് റസ്റ്റ് എടുക്കാൻ കഴിയൂല അപ്പൊ പിന്നെ-
ആഹ് ആഹ്
ബുദ്ധിമുട്ടാവും പിന്നെ നമ്മള് നമ്മളെ വീടിപ്പം എന്റെ വീട്ട- വീട്ടല് പോയി നമ്മള വീട്ടില് പോയിരിക്കന്ന് പറയുമ്പോ അത് നമു യും നമുക്ക് പോസിബിളാണ് ആഹ് പക്ഷെ വേറൊരു വീട്ടിൽ ഇപ്പം ഇൻക്ക് വേറൊരു താത്താന്റെ വീട്ടിലോ അല്ലെങ്കി നമ്മള് വേറൊരു വീട്ടില് പോയി നമുക്ക് ജോലികൾ ചെയ്യാ അല്ലെങ്കി ഒക്കെ ചെയ്യാ അല്ലെങ്കി നമ്മള് കാര്യങ്ങള് ചെയ്യാ എന്നുള്ളത് കൊർ
അതെ ബുദ്ധിമുട്ടുള്ള കാര്യാണ് അപ്പൊ ഞാനതല്ല പറയുന്നത് പ്പഅവരെല്ലാവരും ഞായറാഴ്ച വരുന്നുണ്ട്ല്ലേ ഞാന് ഞങ്ങള് ഫ്രണ്ട്സും ഞങ്ങള് മൂന്ന് പേരും കൂടെന്നെ ഞായറാഴ്ച കാണാൻ വരണന്ന് വിചാരിച്ചിരുന്നു
അതേ ആഹ് ഞാനപ്പോ ഇപ്പൊ ഓർമ്മിപ്പിച്ചെതാണ് ആഹ് നിങ്ങള് പിന്നെ എന്താ പറയാ എനിക്ക് രാവിലെ ഇമ്മാ ആ സ്കൂളിലക്ക് പോയപ്പോളെ മക്കള് ആഹ് ഉം അല്ല സ്കൂള്ക്ക് പോയപ്പളാ ഇമ്മ വിളിച്ചത് മക്കള് സ്കൂള്പോവാൻ നേരത്തേ ഞങ്ങള് ഞായറാഴ്ച വരു
ന്റെ വായോണ്ട് ഇങ്ങനെ പറയുന്നൊള്ളൂ വേറൊ ഒരാളയിന കുറിച്ച് സംസാരിച്ചിട്ടില്ല എനി ഞാൻ പറഞ്ഞുണ്ടാക്കിട്ട് വേണം
ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഏഹ് ഇവള് വിളിച്ചായിരുന്നു ആഹ് മറ്റേ അവള് ആഹ് അപ്പൊ അവള് പറഞ്ഞു പിന്നെ ആ നിന്നെ
എങ്ങനെ
അല്ലല്ല ഞാൻ അവളെന്തോ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഫുൾ തെരക്കെന്നേന്ന് പറഞ്ഞു
ആഹ്
അപ്പൊ അവള് എന്തോ സ്മൈലി എന്തോ ഇട്ടായിരുന്നു എന്താ ഇട്ട്ന്നറിയില്ല അപ്പൊ അപ്പൊ അപ്പൊ ആഹ് അല്ല അപ്പൊ അവള് മറുപടി പറഞ്ഞ് നിന്നെ കാണാനും വേണ്ടി കുറേ ദിവസായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നു അന്ന് ഫു മൂന്ന് കുറ്റി അടിക്കല്ണ്ടായിരുന്നു ആരാണാവോ ഇത്രയും കുറ്റി അടിക്ക്ണ് അപ്പൊ മൂന്ന് കുറ്റി അടിക്കലുണ്ടായിരുന്നു അപ്പൊ നീ ഏ നീ നീ ആ അന്നങ്ങനെ പറഞ്ഞു പോയി പിന്നെ ഈ ഞായറാഴ്ച അവള് വിളിച്ചൂല്ല പിന്ന അയിനപ്പറ്റി അവളൊന്നും പറഞ്ഞതുല്ലാർഞ്ഞു
അപ്പൊ ഞാൻ പറഞ്ഞിട്ടേ അവർക്ക് വരാൻ കഴിയുള്ളൂ അവർക്ക് മുന്നിട്ട് ഇറങ്ങി വരാനൊന്നും കഴിയൂലെ ഞൻ അല്ലെങ്കിലേ ദേഷ്യത്തില് നിക്കാണ്
മ് അപ്പൊ അവള് പർഞ്ഞേ അങ്ങനെ പറഞ്ഞു അപ്പ പിന്നെ ഇങ്ങനെ കാര്യങ്ങളും പറ്റിയൊക്കെ പർഞ്ഞു ആ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇനിങ്ങള് വരാൻ വിചാരിച്ചിനെങ്കില് ഇൻക്കി വ വര് ഇൻക്കി വര്ന്നത് ഇഷ്ടമാണ് ഇപ്പം വരുന്ന ഇഷ്ടം
പക്ഷേ ഞാന് വരാണെങ്കിലും ആ നിന്റെ പല്ലിന്റെ ക്ലിപ്പ് എടുക്കുന്നതിന്റെ തലേ ദിവസായിട്ടെങ്കിലും വരണം എന്നാണ് എന്റെ ഒരാഗ്രഹം
അതേല്ലേ അത് നിനക്ക് അങ്ങനെ ഉണ്ടാവും കാരണം നിന നീ അനു അനുഭവിച്ച ഒരു കടന്നു പോയ ആ ഒരു വഴികളിലൂടെ നീ കടന്നു പോയത് കൊണ്ട് ആഹ് നിനക്ക് ക്ക് അങ്ങനെ തന്നെ വേണന്നായിരുന്നു നി നിന്റെ ചിരി മാത്രേ ആ പോസിറ്റിങ്ങില് നല്ല നന്നാവും പറ്റുള്ളൂ എനിക്കും അത് തന്നെയാണ് അത് തന്നെയാണ് എനിക്ക് അതല്ല സ്റ്റാൻഡിങ് മിററ് വാങ്ങണം എനിക്കെന്തായാലും സ്റ്റാൻഡിങ് മിറർ വാങ്ങണന്നുണ്ട് അപ്പൊ പിന്നെ
മിററ് വാങ്ങി നിനക്കെന്നാ ഒഴിവില്ലേന്ന് വെച്ചാ പറഞ്ഞോ അന്നേക്കും ഞങ്ങൾക്ക് ഒഴിവുണ്ടാകോന്നറിയൂല്ല വേറെ
ഞാൻ പർഞ്ഞത് ഒരു ഒമ്പതാം എട്ടാം എനിക്കിപ്പോൾ എട്ടാം മാസമാണ് എട്ടാം എട്ട് ഒൻപതും ഉണ്ട് രണ്ട് മാസം നമ്മള് ഫുള്ള്ണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ആ ഒരുതില് പിന്നെ നമ്മള് കിടക്കുമ്പോഴൊക്കെ നമുക്ക് സത്യം പറഞ്ഞാ ബോറടിയായിരിക്കും
ഇല്ല നമ്മള് കെടക്കുമ്പോഴും അങ്ങോട്ട് വരുന്നുണ്ടേ നീ നിന്റെ വീട്ടില നിന്റെ ഹസ്ബന്റിന്റെ വീട്ടിലാവുമ്പോ
ആഹ് അപ്പൊ വന്നാ മതി ആ ഞാൻ പെ
അപ്പളേ വരുള്ളൂ
ഞാൻ പെട്ടത് അത് ഇൻക്കും അത് തന്നെ ഇഷ്ടം അവട്ക്ക് വര്ന്നേക്കാളും എനിക്കിഷ്ടം ഇങ്ങട് വരുന്നന്നെയാണ് കാരണം നമുക്കും അവര് സംസാരിച്ചിരിക്കാനും പിന്നെ അവിടേറിയുമ്പം സത്യം സത്യം പറഞ്ഞാൽ അത് ഒരു ഭയങ്കര കൺജസ്റ്റഡാ ആഹ് പിന്നെ ഉമ്മാക്ക് പണികളും കാര്യങ്ങളൊക്കെ കൂടെകുമ്പോഴേക്കും സത്യം പറഞ്ഞ ഉമ്മാന്റെ കാര്യം ഭയങ്കര കഷ്ടാട്ടോ
ഉം ഉം നീ ആളെ ആക്കിയിട്ടുണ്ടോ പ്രസവിച്ച് കെട്ക്കാൻ പോകുന്ന അവിടേക്ക്
ഉ ഇല്ല ഇല്ല ഞാന് അത് ആ സമയത്ത് പറയാമന്ന് വിചാരിച് അവടെ ഒരാളെപ്പളും അവൈലബിൾ ആവല്ണ്ട് ഇങ്ങനെ കൊറെ വീട്ടില് പോണ ആൾക്കാര്ണ്ടാവോല്ലോ ഇനെ
ഒ പക്ഷെ അങ്ങനല്ലെടാ ഇങ്ങനെ രാ നമ്മുടെ ഇവടെക്കെ അപ്പോ ആ അയിന്റെ മൂത്തച്ചിയുടെ മൂ മൂത്തത് പ്രസവിച്ചട്ക്കാണ് അവടെ ഇവടെ അങ്ങനെ ആളാ ന്നറിയോ കുൾപ്പിക്കാനൊരു താത്താണ് അത് ഇപ്പോ പതിനഞ്ച് ദിവസം വന്ന്ട്ട് നിർത്തിട്ടോ ഓള കുളിപ്പിക്കാന് പിന്നെ കുട്ടിനെ കുളിപ്പിക്കാനും കഷ്ണങ്ങള് തിരുമ്പാനും അതുപോലെ അടിച്ചു വാര തൊടക്ക മുറ്റട്ച്ച് വാര അകട്ച്ച് വാരി തൊടച്ച് പാത്രങ്ങളൊ കഴുകി വെച്ചിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കാനരു ചേച്ചിയും പക്ഷ ഇവടെ അത്ര വല്ല്യ റൈറ്റും വരുന്നില്ല ട്ടോ ഇവടെ വരുന്നില്ല ഇവടെ ഇൻക്ക് തോന്നു എല്ലാം കൂടെ കൂടിട്ട് അർന്നൂറ് രൂപറ്റേ വരുന്നൊള്ളൂ തൊ
ആ അവടെ ഇത് രണ്ടും മാത്രം അർന്നൂറ് വര്ന്ണ്ട് ആ താത്താക്ക് ഭയങ്കര ചാർജാ അത് തന്നില്ലെങ്കി ഇളിച് ഇളിച്ച് വാങ്ങിക്കും
അതല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞ ഈ പണികൾക്ക് മാത്രാണ് അറ്ന്നൂറ് എന്താ അങ്ങനെയൊക്കെ പറയുന്നെ പിന്നെ കുളിപ്പിക്കുന്നെന് കുളിപ്പിക്കുന്നെന് വേറെ മുന്നൂ റ്റി അൻപതോ നാന്നൂറോ അങ്ങനെ എത്രോ വര്ന്ന്ണ്ട് നാന്നൂറും നാന്നൂറ ആണ് വര് തോന്നുന്നു അല്ലെ അങ്ങനെയാ തോന്ന്ന്ന്
ആ പക്ഷെ എന്താ വെച്ചാല് ച അമ്മള് പണ്ടത്തെ ആളുകള് ഇങ്ങനെ ഇങ്ങനെ കുളിപ്പിക്കാൻ വര്ന്ന ആളുകള് വീട്ടില എല്ലാ ജോ എല്ലാ ജോലിയും പർഞ്ഞാ അവരന്നെ വന്ന് വെള്ളോക്കെ തെൾപ്പിച്ച് അവരന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരന്നെ ചെയ്യും പക്ഷേ ഇത് ഈ താത്താന്ന് പറയ്ണത് നമ്മള് അത്ങ്ങനെ വന്നിട്ട് അത് അതിന് കൊറേ ഷെഡ്യൂള് ഇണ്ടാവും കൊറെ കുട്ടിയള് ഇണ്ടാവും അത താത്തെ ഇങ്ങനെ ചെൽപ്പോ ആറ് മണിക്കൊക്കാണ്ട് വരും നമ്മളെ കുൾപ്പിക്കാനേ
ആഹ്
അപ്പ നമ്മക്ക് സത്യം പർഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മക്ക് ഒരു രാവിലെ കുളിക്കണം പക്ഷെ ഈ അമ്മള് ആ ഒറങ്ങി എണീക്ക്ണ സമയത്തന്നെ നമ്മളൊന്നു ഒറങ്ങാനും ഇതിനും സമ്മയ്ക്കാതെ മക്കളൊക്കാ ആവുമ്പോ ചെറിയ മക്കളക്കെ ഇണ്ടായി കഴിയുമ്പോ നമുക്ക് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് ണ്ടാവോല്ലോ
അതെ അതെ
പക്ഷെ അത് ന്ന് പറയ്ണ അയിനൊര് ഇതാണ് അത് വരുമ്പോക്കും വെള്ളം തൾപ്പിക്കണം അതിന്ള്ള ചായ ആ ആ ആൾ ക്ക്ള്ള ചായ മൊക്കൻ റെഡി ആയിരിക്കണം അപ്പം നമുക്ക് സ സത്യം പർഞ്ഞാ അത് ഭയങ്കര അതെന്തൊക്കോ ആണ്ട് പെട്ടെന്ന് ഭയങ്കര ഹറിബറി ആയിട്ടുള്ളര്താ പിന്നെ അത് സംസാരിക്കൊന്നുല്ല പിന്നെ കുളിപ്പിക്കുമ്പയാ കാര്യങ്ങളൊക്കെ ചോദിക്കാ നമ്മളെ വീട്ട്ത്തെ കാര്യങ്ങള് ഹസ് ഹസ്ബന്റിന്റെ കാര്യങ്ങള് പിന്നെ വീട്
കുളിക്കുമ്പയാ നമ്മടെ അവിട്ത്തെ കാര്യങ്ങളൊക്കെ ചോയിക്കാ
അതെ അതെ അപ്പം അ അതിന്റെ ഇടയില് അതിനൊരു ഒഴിവു ഇല്ല കാരണം എന്തൊക്കോ പെട്ടെന്ന് ഇങ്ങട്ട് കാട്ടിക്കൂട്ടല ഇൻക്ക് സത്യം പർഞ്ഞ ആളെ വിളിക്കാന് ഇൻക്കൊരു ഒരു ഒരു ഇത്ണ്ട് അതൊന്നും ണ്ടായിറ്റ അല്ല ട്ടോ അവര് ഇട്ക്ക് അ ച്ചാല് പെട്ടെന്ന് നമ്മക്ക് ഇമ്മാക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പ്രായായി വരല്ലേ ഇവര് വരുമ്പോക്ക് എല്ലതും ഒരുക്കി കൊടുക്ക ന്ന് പറയ്ണത് അത്ര പോസിബിള് അല്ലല്ലോ
സ്ബ്ള് അല്ലല്ലോ
അപ്പോം അങ്ങനെക്കെ ആയിട്ട് ഇൻക്കൊരു ബുദ്ധിമുട്ട്ണ്ട് പക്ഷെ ന്നാലും നോക്കട്ടെ
അല്ലെങ്കില് നീ പർഞ്ഞ പോലെ നമുക്ക് വേറൊരാളെ നിർത്താൻ കഴിയുന്നുണ്ടെങ്കില് അങ്ങനെ ആയിരിക്കും ഒന്നുടെ ന ല്ല ന്നാ അങ്ങനെല്ല വയസ്സായ ഉമ്മമാരാവുമ്പോയെ ആ അവര്ക്കൊര് മറ്റത് അവര് ഒഴിവില്ലാതെ നമുക്ക് പണി ഈ പ്രസവിച്ച് കിടക്കുന്ന വീട്ന്ന് പർഞ്ഞാ ഒരു ഒഴിവ് ഇണ്ടാവില ല്ലോ എന്തെല്ലാം ഫുഡ് ഐറ്റംസ് എന്തെല്ലാം സാധനങ്ങൾ ഇണ്ടാ ണ്ടി വരും അതുപോലെ ഓരോര്ത്തര്ടെ വരവും പോക്കും അവര്ക്ക്ള്ള ചായ കടി ഒരു ഒഴി വുണ്ടാവൂല അതേപോലെ എപ്പോഴും വൃത്തിയാക്കിടണം അതൊക്കെര് ബുദ്ധിമുട്ടന്നെണല്ലോ പിന്നെ അത്യാവശ്യം ആ ശരീര ത്തൊണ്ടും വയ്യാതാവുന്ന സമയാവുമ്പയെ നമുക്ക് കഴിയുവാണ ന്നുണ്ടെങ്കില് ഒരു ആ ഇങ്ങനെ ഇ പർഞ്ഞ പോലെ അടിച്ചുവാരി തൊടക്കാനെങ്കിലു ഒരാള ക്കി കൊടുത്താലും നല്ലതായിരിക്കും
പക്ഷെ ഇമ്മാക്ക് അങ്ങനെ എങ്ങനെന്നും പണി പറ്റൂല ഞാൻ വിളിക്കാട്ടൊടാ
ആ ഓകെ